ആഹ് ഹലോ ആഹ് എന്തക്കെയിണ്ട്?
ഉം സുഖവാണ് നിനക്കോ എങ്ങനെയ്ണ്ട്?
നല്ലവിശേഷം ഇന്നും കോളേജിൽ ക്ലാസ്സില്ലല്ലോ? അതോണ്ട് കൊറച്ച് സമയം സംസാരിക്കാന്ന് വിചാര്ച്ച്.
ആഹ് എനിക്കും നമുക്ക് സംസാരിച്ചിട്ട് കൊറേ ദിവസായല്ലോ നമ്മ? എന്തൊക്കെയുണ്ടെടീ വിശേഷങ്ങളൊക്കെ?
നല്ല വിശ വല്യ വിശേഷൊന്നുവില്ല പക്ഷെ ഇന്നലെ ഒരു ഡോക്യുമെന്ററി കണ്ട് അത് ഈ മറ്റേ പരിസ്ഥിതി സംരക്ഷണത്തിനെക്കെ പറ്റിയിട്ടായിരുന്നു.
അതോ? എനിക്കും
ഉം
ഇക്ക് ആ വിഷയങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് ട്ടോ. പക്ഷെ അതിലെന്താണ് പ്രധാനകാര്യം പറഞ്ഞേക്ക്ണെ?
നമ്മള് എവ്ടെ ചെറിയകാര്യങ്ങൾ പോലും പ്രകൃതിയിനെ ഭയങ്കരായിട്ട് ബാധിക്കുന്നു അത് ശരിക്കും നന്നായിട്ട് കാണിച്ചു തര്ൻണ്ട്ട്ടോ പിന്നെ സ്ഥിരം വരുവല്ല പ്ലാസ്റ്റിക് ഉപയോഗവും പിന്നെ മരം മുറിക്കലും. വാട്ടർ പൊല്യൂഷൊനക്കെ മാറ്റണം അങ്ങനെയക്കെ കൊറേ കാര്യങ്ങളൊക്കെ അതില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു
അത് ശരിയാണ് പിന്നെ ചെലപ്പോള് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാനൊരാൾ മാ ത്രം മാറിയാല് എന്ത് പ്രയോജനമുണ്ട്? ഓരോരുത്തരും മാറിയാലല്ലേ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുവൊള്ളൂ ശരിക്കിനും?
അതെ ഉദാഹരണത്തിന്പ്പം ഇനി തുണിസഞ്ചി ഉപയോഗിച്ചാലും പ്ലസ്റ്റിക്കിന്റെ ബാഗിന്റെക്കെ ഉപയോഗം നമുക്ക് കുറക്കാൻ പ പക്ഷെ അതാരും ചെയ്യ്ന്നില്ലതാണ് പ്രശ്നം
ഉം ഞങ്ങൾടെ വീട്ടിലിപ്പം എന്താ പറയാ എല്ലാരും മി മിക്കപ്പോഴും തുണിസഞ്ചി തന്നയേണ് ട്ടോ ഉപയോഗിക്ക ണെ പിന്നെ പിന്നേ അമ്മയാണ് അതിന് തൊടക്കം ഇട്ടു തൊടങ്ങിയത്.
ആഹ് വളരെ നല്ലകാര്യം ഞങ്ങളുടെ വീട്ടിലും അതെ വെള്ളം പാഴാക്കരുത് എന്ന് പപ്പ എപ്പഴും പറയാറുണ്ട്
ഉം ഇവടെ വെള്ളം സംരക്ഷിക്കുന്നതൊക്കെ ഇപ്പോ വളരെ പ്രധാനമാണാള്ളാ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ പല സ്ഥലങ്ങളും ഈ കുടിവെള്ള ക്ഷാമൊക്കെ ഇണ്ടാവൂല്ലേ?
അത് തന്നെ അതുകൊണ്ട് തന്നെ മഴവെള്ള സംഭരണം പോലുള്ള കാര്യങ്ങൾ എല്ലാ വീടുകളിലും വേണോല്ലോ? അല്ലാണ്ട് ആ സമയാവുമ്പോ നമ്മള് കെടന്ന് ഓടിയിട്ട് കാര്യവില്ലല്ലോ?
ഉം അത് ശരിയാണ്. പിന്നെ ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇതിന് പറ്റിയൊക്കെ ബോധവൽക്കരണ ക്ലാസ്സൊക്കെ കൊടുക്കൂല്ലേ?
ഉം അത് ശരിക്കും വേണ്ടതാണ് കാരണം കുട്ടിക്കാലം മുതലെന്നെ നല്ല ശീലം പഠപ്പിച്ചാലാണ് പിള്ളേര് വലുതാവുമ്പ മര്യാക്ക് കാണിക്കുന്നത് ള്ളൂ അല്ലെങ്കി വലുതാവുമ്പഴും അവര് ഇന്നത്തെ പോലെ തന്നെ തലമുറകള് എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ നശിപ്പിക്കുവ
ഉം ആഹ് അത് വളരെ ശരിയാണ്ട്ടോ പിന്നെ ഈ മാലിന്യം ഒക്കെ വഴിയില് വലിച്ചെറിയാതിരിക്ക- ക്കുക പിന്നെന്താ മരങ്ങള് നട്ടു പിടിപ്പിക്ക പിന്നെ പ്രത്യേകിച്ച് വൈദ്യുതിയൊക്കെ പാഴാക്കാതിരിക്കാ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് അങ്ങനെ ചെയ്താ നമുക്ക് വലിയ മാറ്റങ്ങളന്നെ സൃഷ്ടിക്കാൻ പറ്റും
ഉം ഞാൻ എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ഒരു എന്തേലും ചെടി ഇങ്ങനെ നടാൻ ശ്രമിക്കാറുണ്ട്
ഇഹ് അഹ് അത് നല്ല എന്താ പറയാ ശീലാണ് ട്ടാ പിന്നെ ഞാന് ഇനി അങ്ങനെ ചെയ്യാ എന്തായാലും പറഞ്ഞതല്ലേ നീ
അതെ അല്ല ആപ്പ ഇണ്ടല്ലാ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇഷ്ടവുള്ള സ്ഥലം ഏതാന്ന് ഒന്ന് പറഞ്ഞെ
എനിക്ക് പറയാണെങ്കില് എനിക്ക് ഈ മലനെരകളും പിന്നെ ഈ വെള്ള വെള്ളച്ചാട്ടങ്ങള് ഒക്കെ ഇല്ലേ അവടെ ആ ഏരിയൊക്കെ എനിക്ക് വളരെ ഇഷ് ടവാണ് പിന്നെ അവിടെ പോയാലും നമ്മളെ മനസ്സിനൊക്കെ വലിയൊരു എന്ത ഒരു സമാധാനം കിട്ടൂല്ലേ
ആഹ് എനിക്കും അത് തന്നേണ് ട്ട ഈ സിറ്റിയിലെ തെരക്കിന്നൊക്കെ മാറി കൊർച്ച് സമയം ഒന്ന് ഇങ്ങനെ പ്രകൃതീനോടൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റ്കാ അതിനേക്കാളും വെല്ല്യൊരു എൻ്റർടൈമെന്റ് വേറെ ഇല്ല ഉ
ഉം അത് ശരിയാണ് പിന്നെ ഈ പ്രകൃതിനൊക്കെ നമ്മ സംരക്ഷിച്ചാ മാത്രല്ലെ നമുക്ക് നമ്മടെ ഭാവി തലമുറയ്ക്ക് തന്നെ എന്താണ് ഇതൊക്കെ കാണാൻ പറ്റൊള്ളൂ
അതെ അതുകൊണ്ടെല്ലാര്ക്കും പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വം ശരിക്കും പർഞ്ഞാ വേണം
ഉം അത് തീർച്ചയായ്ട്ട്ണ്ട് അഹ് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇന്ന് ആരംഭിച്ചു തൊടങ്ങിയ എന്താണ് നാളെ ഒരു വലിയ മാറ്റം തന്നെ സമൂഹത്തില് നമുക്ക് ചെൽപ്പൊ കാണാൻ കഴിയൂല്ലോ
അതെ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിച്ചപ്പഴാണ് എനിക്കു ഓർമ്മ വന്നത് ആ കാര്യം ജീവിതത്തില് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വെല്ല്യെ മാറ്റം ഉണ്ടാവും ശരിക്കും പർഞ്ഞാ
ഉം അതെ പിന്നെ ഉദാഹരണത്തിന് ഇപ്പ നമ്മ്ള് രാവിലെ നേരത്തെ എഴ്‌ന്നേൽക്ക്ണ ആ ശീലം ഇല്ലേ അതാദ്യം കൊർച്ചൊക്കെ എന്താ പറയാ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്താ പിന്നീട് അത് ജീവിതത്തിന്റെ ഒരു ഭാഗവായിട്ട് തീരും അങ്ങനെ ശീലിച്ചു കഴിയുമ്പോ
ആഹ് ഇൻക്ക് അതേ രാവിലെ എണീ ക്ക്യാൻ കൊർച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും എഴുന്നേറ്റാ ദിവസം മുഴുവൻ നല്ല അടിപൊളിയായിരിക്കും
ഉം എനിക്ക് അങ്ങനെന്നെ ഏണ് ട്ടാ പിന്നെ രാവിലെ കൊറച്ച് സമയമൊക്കെ നടക്ക്യേം വ്യായാമൊക്കെ ചെയ്ത് കഴിഞ്ഞാ തന്നെ എന്താ പറയാ ദിവസം മൊത്തം നമുക്ക് ആ ഒരു ഊർജസ്വലത കിട്ടും അല്ല പിന്നെ
എക്സസൈസിന്റെ കാര്യം പറഞ്ഞപ്പഴാണ് എക്സസൈസ് മാത്രം നോക്കിയാൽ പോരാ ഫുഡും നല്ല ഇമ്പോർട്ടൻ്റാണ്
ഉം അത് ശെരിയാണ്ട് ട്ടാ ഈ വീട്ടിലൊക്കെ നമ്മ തയ്യാറാക്ക്ണ ഭക്ഷണം ഒക്കെ കൂടുതലും ആരോഗ്യകരമാണ് പൊർ ത്തൊള്ളതിനെക്കാളും എന്താന്ന് വെച്ചാൽ പൊറത്ത്ന്നൊള്ളെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ നമ്മള് എടക്കൊക്കെ കഴിക്കാം പക്ഷെ ഡെയിലി കഴിച്ചാ അത് നമുക്ക് പണി കിട്ടും ഇത് അങ്ങനെ ശീലക്കണ്ട ഒരു കാര്യവല്ല
ഉം വ്ടെ വീട്ടിലെല്ലാരും പറയാറ്ണ്ട് പഴോം പച്ചക്കറിയൊക്കെ കഴിക്ക്യണം എന്ന്
ഉം അത് ശരിയാണ് പിന്നെ ഈ ശരീരത്തിന് ആവശ്യായിട്ട്ള്ള എന്താ പറയാ മറ്റേ വി റ്റാമിനുകളൊക്കെ ഇല്ലേ പിന്നെ ധാതുക്കളൊക്കെ അതൊക്കെ ലഭിക്കാന് ഈ പഴവും പച്ചക്കറിയൊക്കെ സഹായിക്കും നമ്മളെ
ഇപ്പൊ എല്ലാരും ഫോൺ ഭയങ്കരമായിട്ട് ഉപയോഗിക്ക്ണ്ടല്ലാ അതുംപ്പ ആരോഗ്യത്തിന് കൊറെയൊക്കെ ബാധിക്കണുണ്ട്
ഉം അത് ശരിയാ അത് തീർച്ചയായിട്ടും ബാധിക്കൂട്ടാ പ്രത്യേകിച്ച് ഈ രാത്രിയൊക്കെ ഈ വൈകി ഫോണൊക്കെ നോ ക്കി ഇരുന്നാലും അത് നമ്മടെ ഒറക്കത്തിന്റെ ആ ഒരു രീതി മാറ്റിക്കളയും
ആഹ് ഞാൻ ഇപ്പൊ ഒറങ്ങ്ണേന് മുമ്പ് അര മണിക്കൂറ് ഫോൺ മാറ്റി വെക്കും
ഉം അത് ശരിക്കും നല്ല ശീലം ആണ് ട്ടാ ആ സമയത്ത് അപ്പൊ എന്തേലും എന്താ പറയാ ഫോണിന് പകരം പുസ്തകമോ അഹ് വാ പുസ്തകം വായിക്കലോ അല്ലേല് എന്തേലും നമ്മടെ കുടുംബാഗങ്ങളുടെ ഒ പ്പം എന്തേലും സംസാരിക്കൊക്കെ ചെയ്താ മതി
ഉം പുസ്തകം വായിക്കാ പർഞ്ഞപ്പഴാ പുസ്തകം വായിക്കാൻ ഇഷ്ട്ടാണോ
ഏഹ് എനിക്ക് ഭയങ്കര ഇഷ്ടണ്ടായി ഈ കഥകളും പിന്നെ എന്താ ജീവചരിത്രങ്ങളൊക്കെ വായിക്കാൻ എനിക്ക് എന്താ കൂടുതലും താല്പര്യമുണ്ട് ആ കാര്യങ്ങളോട്
എനിക്ക് ശാസ്ത്രായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് കൂടുതലിഷ്ടം അപ്പൊ പുതിയ കാര്യൊക്കെ പഠിക്കാലോ
ഉം എനിക്ക് ഈ വായന എന്ന് പറയാ നമ്മുടെ ഈ ചിന്താ ശേഷിയെ വർദ്ധിപ്പിക്കൂല്ലോ അപ്പൊ ഇങ്ങനെ പുതിയ പുതിയ വാക്കുകള് ക്കെ പഠിക്കാനും ആശയങ്ങളൊക്കെ ഓരോന്ന് വായിച്ചറിയാനൊക്കെ സഹായിക്കുന്നു
നമ്മള് സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യണ കൊറച്ച്ക്ക് വായിക്കാൻ എടുത്താമതി
ഉം അത് ശരിയാണ് പിന്നെ ഈ സമയം എന്താണ് ശരിയായി ഉപയോഗിക്കാനുള്ള ശീലവും നമുക്കെന്താ ഈ വിദ്യാർത്ഥികളില് ക്കെ ഭയങ്കര പ്രധാ പ്രാധാന്യം പുലർത്തുന്നതല്ലേ
അതെ സമയം ക്രമീകരിക്കാനായിട്ട് അതൊക്കെ ഹെൽപ്പെയ്യും അല്ല സമയം ക്രമീകരിക്കാൻ ശരിക്കും പറഞ്ഞാ എന്താ ചെയ്യാറുള്ളത്
ഞാനെന്താണ് ഈ മറ്റേ റ്റുടൂലിസ്റ്റ് ഒക്കെ ചെയ്യൂലേ അങ്ങനത്തെ ഒരു ചെറിയ സാനം അത് ഇണ്ടാ കി തയ്യാറാക്കി ഞാൻ ചെയ്യും എന്നട്ട് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെക്കുകയും ചെയ്യും ചെയ്തെഴിയുമ്പോ ടിക്കെയ്യും
ഓഹ് അതുകൊണ്ട് കാര്യൊന്നും മറന്ന് പോവുലല്ലേ
ഉം അതാണ് മറക്കില്ല അതുകൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കി കഴിയുമ്പോ അത് ടിക്ക് ചെയ്ത് വെച്ചാ ഒരു സംതൃപ്തിയല്ലേ ഉഫ് അത് കഴിഞ്ഞ് ഇനി അടുത്തത് ചെയ്യാ അങ്ങനെയൊക്കെ
അത് ശരിയാന്ന്ട്ടാ നമ്മള് പഠിക്കുമ്പഴേ അങ്ങൻത്തൊരു പ്ലാൻ ചെയ്താ നമുക്ക് കുറച്ച് സ്ട്രെസൊക്കെ കൊറയും
ഉം തീർച്ചയായിട്ടാ പിന്നെ ഈ പരീക്ഷയുടൊക്കെ തലേദിവസല്ലേ അപ്പ ഈ മാത്രം പഠിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസം കൊറച്ച് കൊറച്ചൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും
അതെ പിന്നെ സ്ട്രെസ് കൊറക്കാനായിട്ട് എന്തൊക്കെ വേറെ മാർഗോ ശരിക്കും പറഞ്ഞാ തോന്നിയേക്കണെ മോളെ
എന്ന് പറയണത് ഞാൻ പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ കേക്കും അത് കേക്കുമ്പോ തന്നെ എന്താണ് കൊറച്ച് സമയം അത് ആ പാട്ടൊക്കെ കേട്ട് പ്രകൃതിയിലൊക്കെ ഇരുന്ന് നടക്കാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തെഴിയുമ്പോൾ തന്നെ പകുതിയോളം സ്ട്രെസ്സൊക്കെ കുറയും അപ്പൊ തന്നെ എന്താ നമ്മുടെ മനസ്സൊന്ന് എന്താ ഒന്ന് സമാധാനം കിട്ടി ശാന്തമാകും
ആ അതൊരു നല്ല ഹോബിയാട്ടാ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും
ഉം പിന്നെ ഏഹ് എല്ലാർക്കും പിന്നെ ഈ പഠനത്തിനൊപ്പൊ ഒരു ഹോബിയും ഉണ്ടായിരിക്കണല്ലോ അതും എനിക്ക് തോന്നിയ അങ്ങനാ
ഉം ഞാനതിനോട് യോജിക്കണണ്ട് അത് നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആക്കാനായിട്ട് ഹെൽപ് ചെയ്യും നമ്മളെ
ഉം പിന്നെ ഇന്ന് നമ്മള് പല നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചല്ലേ ഇപ്പം
അതെ അതെ ഇത്തരം സംഭാഷണങ്ങള് നമ്മളെ പ്രചോദിപ്പിക്കെള്ളു എപ്പഴും
ഉം ഇനി നമുക്ക് ഓരോ മേഖലകളെ പറ്റിപ്പോ സംസാരിക്കണം അതിന്റെ വിദ്യാഭ്യാസം അല്ലേ കാരിയർ കുടുംബം സൗഹൃദം പിന്നെ എന്താ ഭാവിയില് വേണ്ട സ്വ പ്നങ്ങള് അതിനൊക്കെ പറ്റി സംസാരിച്ചാലോ?
അത് ചെയ്യേണ്ടത് നല്ലൊരു ആശയമാണ് പഠനം ജീവിതത്തില് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഘടകവാണല്ലോ
ഉം അതാണ് ഈ കഴിഞ്ഞ തവണേ നമ്മള് മറ്റേ ഇത് പഠനത്തിന്റെയും ശീലങ്ങളൊക്കെ കുറിച്ചാണല്ലോ പറഞ്ഞത് അപ്പൊ ഈ വിദ്യാഭ്യാസവും ഭാവിയെ കുറിച്ചൊന്ന് പറയുന്ന അതിനെപ്പറ്റി നിൻ ആ ഒരു പി പഠനത്തെ പറ്റി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടക കല്ലേ അത്
അതെ അതെ ശരിയാണ് പക്ഷെ എല്ലാരും ഒരേ രീതിയിലല്ലല്ലോ പഠിക്കണത്
ഉം അത് ശെരിയാണ് പിന്നെ ചെലര് ഇങ്ങനെ വായിച്ചൊക്കെ നന്നായി പഠിക്കും ചെലര് കേട്ട് ചറ്റു പഠിക്കും ചിലത്ങ്ങനെ എഴുതി പരിശീലിച്ചൊക്ക പഠിക്കൂലെ അങ്ങനെക്കേണ് കൂടുതലും പേര് മനസ്സിലാക്ക്ണത്
ഉം എനിക്ക് എഴ്തി പഠിക്കുമ്പഴാണ് കൊറ്ച്ചൂട നന്നായിട്ട് ഓർമ്മെ നിക്ക്ണേട്ട
ഉം എനിക്കിങ്ങനെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ചെറിയ നോട്ടായിട്ടൊക്ക എഴുതി വെച്ച് എഴുതി വെക്ക്ണ ആഹ് ഒരു ശീലവുണ്ട് ഇങ്ങന ഒട്ടിച്ചൊക്കെ വെച്ച അപ്പ നമ്മൾ ആഹ് പോയിന്റുകളൊക്ക ഓർത്ത് ത്തു എഴുതൂല്ലെ പിന്ന പരീക്ഷയ്ക്കൊക്ക അത് വളരെ ഉപകാരാണ്
ആഹ് ടൈമ് സെറ്റീയ്യാനായിട്ടൊക്ക അത് നന്നായിട്ട് ഹെല്പിയ്യൂട്ടാ ഉം അത് നല്ലത്
ഉം തീർച്ചയായും പിന്നെ ഒര് ദിവസം മുഴുവൻ പഠിക്കണം എന്ന് വിചാരിക്കുന്നതിനേക്കാളും നല്ലത് ഓരോ മണിക്ക കൂറ്ലും ചെറിയ ചെറിയ ലക്ഷ്യങ്ങള് വെക്ക്ന്നതല്ലെ നല്ലത്
അയ് ശരിയാ പഠിക്കുമ്പൊ ചെറിയ ചെറിയ എടവേളകളെട്ത്താലും അപ്പൊ നമ്മടെ മൈൻഡ് കൊറ്ച്ചൂട റീസെറ്റാവാന് ഹെൽപിയ്യും
ഉം അതെ അതെ പിന്നെ കൊറ്ച്ച് സമയമൊക്ക വിശ്രമിച്ചാലും വീണ്ടും ശ്രദ്ധയോടൊക്ക പഠിക്കാൻ കഴിയൂട്ട ചെലപ്പൊ
അതെ ചെൽപ്പൊ മാർക്ക് കെറെയുമ്പൊ പലർക്കും അതൊരു വെഷമൊക്കെ തോന്നും
ഉം അത് സ്വാഭാവികമാണ് ഇപ്പൊ ആർക്കായാലും അത് തോന്നും തോന്നാതിരിക്കേയില്ല പക്ഷെ ഒരു പരീക്ഷേടെ ഫലം മാത്രം ഒരാള്ടെ കഴിവ് തീരുമാനിക്കണതല്ലല്ലോ വേറെ എന്തോരം കഴിവ്കള്ണ്ട്
അത് ശരിയാണ് കാര്ണം ഓരോ മിസ്റ്റേക്ക് പറ്റുമ്പൊ നമ്മള് അടുത്ത പ്രാവശ്യം കൊറച്ചൂട കറക്റ്റീത് പോവുന്നു
ഉം അതാണ് വിജയത്തിലോട്ടക്കു ഉള്ള വഴി അല്ലെ
അതെ പഷെ ജോലി തെരഞ്ഞെട്ക്കുമ്പഴും നമ്മള് ശമ്പളം മാത്രം നോക്കാണ്ട് കൊറച്ചൂടി താല്പര്യോം കഴിവും ഒക്ക നോക്കി എടുക്കണം പഠനം കഴിഞ്ഞാല്
ഉം എനിക്ക് ഈ ആളുകൾക്കൊക്ക ഉപകാരപ്പെട്ണൊരു ജോലി ചെയ്യണംന്നാണട്ടോ ആഗ്രഹം
ആഹ് അതൊരു നല്ല ചിന്തയാണ് നമ്മൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഗുണവുള്ള കാര്യങ്ങള് ചെയ്യുമ്പളൊ നമ്മക്കൊരു വെലയുണ്ടാവും
പിന്നെ ഈ കോളേജ്ലൊക്ക പഠിക്ക്ണ സമയത്തേ എന്ന നമുക്ക് പുതിയ കഴിവേളൊക്ക പഠി ക്കേണ്ടത് പ്രധാനമാണല്ലേ
ശരിക്കും കാര്ണം നമ്മള് കമ്പ്യൂട്ടർ സ്കിൽസും അത്യാവശ്യം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇംഗ്ലീഷ് പഠിക്കാനൊക്ക അയ്നൊരു കഴിവുണ്ടെങ്കി അതെപ്പഴും നമ്മളെ ഹെൽപ്പയ്യും
അത് ശരിയാണ് പിന്നീയിപ്പോ ഓൺലൈനായിട്ടൊക്ക പഠിപ്പിക്കാൻ ധാരാളം എന്താ അവസരങ്ങളൊക്കെ ഇല്ലേ
അതെ പക്ഷെ നല്ല ഫലങ്ങള് നോക്കി ഇട്ക്കണം ഇപ്പൊ ഒരുപാട് പേര് ഈ സെയിം പരിപാടിം പറഞ് വരിന്ന്ണ്ടെ പൈസ തട്ടിപ്പാണ് അവർടെ മെയിനായിട്ട്ള്ള ലക്ഷ്യം
ഉം അത് ശരിയാണ് അതും നോക്കണം പിന്നെ ഈ പഠനത്തിനൊപ്പം തന്നെ വേറൊരു കാര്യാണ് കുടുംബത്തിന്റെ പിന്ന നമ്മ്ടെ ഫാമിലേട ഒരൂ ഇത് വേണ്ടേ പിന്തുണ അത് പ്രധാനല്ലെ
ഉം അയ് ശരിയാണ് വീട്ടീന്ന് പ്രോത്സാഹനം കിട്ടിയാലെ നമുക്ക് ആത്മവിശ്വാസം ഇണ്ടാവൊള്ളുല്ലു
ഉം നിനക്കെ പ്രചോദനം നൽക്ണാ ഒരാളാരാ
അതെന്റെ അമ്മേണ് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അവര് നമ്മള് ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ളൊരു വിശ്വാസം
എനിക്ക് എന്റെ അച്ഛനാണ് പ്രചോദനം കടിഞ്ഞാനം ഹാർഡ് വർക്കിലൂടെയാണ് ഏഹ് ജീവി മുന്നേറാൻ കഴിയുക എന്ന് അദ്ദേഹം എപ്പഴും പറയാറ്ണ്ട്
ഈ ആവശ്യല്ലാത്ത വാക്കൊക്കെ പറയാം നിക്ക്ണെന്തിനാ മര്യാക് ഹാർഡ് വർക്ക്ന്ന് ഇങ്ങ്ട്ട് പറഞ്ഞാ പോരെ
അത് ഞാനേ ഈ മലയാളം എടക്കെടക്ക് പറയണൊന്ന് ഇൻക്ക് ആഗ്രഹവുണ്ട് അതാണ് പിന്നെ വന്നെ എൻ്റെ വായില് കടിനാധ്വാവാനം
കട്ടിക്കട്ടി മലയാള വാക്കേള് പഠിക്ക്ന്ന നല്ലാണ് അത് ഒരു സ്കില്ലാണ്
അതെ അതെ പിന്നെ ഈ കുടുംബത്തീന്ന്ന്ന് കിട്ട്ണ ഇത്തരം മൂല്യങ്ങളൊക്കെ ജീവിതം മുഴുവൻ കൂടി ഉണ്ടാകോല്ലൊ അതാണ്
അതെ അതെ ആഹ് എന്താണേലും അയ്യോ എൻക്കൊരു കോൾ വർണ് ണ്ടേ ഞാൻ പിന്നെ വിളിക്കാട്ടൊ
അയ്യോ അയ്യോ ശരിയെന്ന പിന്നീട് സംസാരിക്കാം നമുക്ക് ഓക്കെ